ആഹ് പറഞ്ഞോ ആഹ് കേക്കുന്നുണ്ട്.
റേഞ്ചിന്റെ ഇഷ്യൂസ് ഒന്നൂല്ലാല്ലോ?
ഇല്ല ഇല്ല ഇല്ലാ
ഓക്കെ എന്തൊക്കെയുണ്ട്. വിശേഷം ചായകളൊക്കെ കുടിച്ചോ?
ചായെല്ലാം കഴിഞ്ഞീ
ഓയ് ശരി ഉച്ചേത്തെ പരിപാടിയായോ
പരിപാടി നോക്കട്ടെ
ഉച്ചക്കത്തെ പരിപാടിയൊന്നും ആയിട്ടില്ലാല്ലേ
ആയിട്ടില്ലാ എല്ലാം നോക്കണം ചായ ഒന്നും നോക്കിയാ
ഓ അയ് ശരീ ചായ കുടിച്ച്ന്ന്പ്പോ ഫ്രീ ആയിട്ടിരിന്നപ്പോ കൊറച്ചേരന്നിരിക്കണം തോന്നി അങ്ങനെ ഇരുന്നതാണ്.
ആ അങ്ങനെ
ആ അത് ശരി നമ്മളിപ്പോ എത്ര പെട്ടെന്ന് ഫാസ് റ്റായിട്ട് ഫുഡ് ഇണ്ടാക്കീട്ടൊന്നും വല്യ കാര്യൊന്നുമില്ലാ നമ്മളെ ആരോഗ്യം നമ്മള് തന്നെ നോക്കേണ്ടേ
ആഹ് അതന്നെ നമ്മുക്കാരും ഇല്ലാ നമ്മള് തന്നെ എടുക്കണ്ടല്ലോ
അതന്നെ എല്ലാതും നമ്മുക്ക് എന്തെങ്കിലും ഒന്ന് കഴിയണോന്നുണ്ടെങ്കി നമ്മള് റെ ച്ചെടുത്ത് നമ്മള ആരോഗ്യം നമ്മള് തന്നെ നോക്കീട്ടു വേണം ഒക്കെ ചെയ്യാന്
അതെ കുട്ട്യോള് പോയാലാ ചായ കുടിക്കുവാ രാവിലത്ത്
ആഹ് അതെ അതെ
അത് പോവോളും നമുക്ക് പണി തന്നെയല്ലേ കൊടുക്കലും കൊണ്ടുപോകാൻ കൊടുക്കലും കുടിപ്പിക്കലും കുളിപ്പിക്കലും എല്ലാം ചെയ്യണ്ടേ
ആ അതെ അതെ അതിനും വേണല്ലോ നമ്മക്ക് എന്തായും അതെ നമുക്ക് സ്ത്രീകൾക്കെന്ന് പറഞ്ഞാ ഭയങ്കര റെസ്റ്റ് ഇല്ലാത്ത പരിപാടി എന്നാലും ഇന്നാലും എന്താണ് അനക്കിവിടെ പരിപാടി എന്താ അനക്ക് പരിപാടി എന്ന് മാ അത്ര ചോദിക്കാണ്ടാവുള്ളോ ഉം ആണുങ്ങള് ഫുള്ള് അതേ ചോദിക്കോയുള്ളൂ എന്നാ നമ്മള് എടുക്ക്ണ പണിയെന്നാ ഓലൊന്നും എടുക്കാൻ വേണ്ടി നിൽക്കാണെന്നുണ്ടെങ്കി അതൊട്ട് പറ്റൂം കഴിയൂലാ ഇലൃ നമ്മളെങ്ങെ
നമ്മള പണി
ആഹ് അതെ അതെ അപ്പഴേ അയിന്റെതൊക്കെ അറിയോള്ളൂ
അതന്നെ നമുക്ക് വെക്കാൻ സമയില്ലാത്ത പണിയല്ലേ അന്നേരം അവനക്ക് മനസ്സിലാവ ശരിയാ ഇങ്ങളോട് പറഞ്ഞെ
ആഹ് അതെ ഞമ്മളൊന്ന് സൈഡായി നോക്കണം അപ്പളേ ഓലിക്കുള്ളതൊക്കെ ഒന്ന് അറിയോള്ളൂ ശരിക്കൊക്കെ ഭക്ഷണം കിട്ടൂലാ ഒന്നും കിട്ടൂലാ
ഒന്നും ഉണ്ടാവൂലാ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നേന് കൊണ്ടാ അവരിക്ക് തിരിയാത്തേ
എങ്ങനേ ആ അതെ അതെ
കൊണ്ട്
ആഹ് അതേ നമ്മളിങ്ങനെ എല്ലാതും അവർക്ക് മുന്നിക്കിങ്ങാണ്ട് ഒരുക്കി വെച്ച് കൊടുക്കുമ്പോ അവര് വിചാരിക്ക ഓ ഇത് നല്ല സുഖോള്ള പരിപാടിയാണെന്ന് വി നമ്മളെടുത്തുള്ള ഹാർഡ് വർക്കിങ്ങ് ഓനൊന്നും അറയൂലാ എന്ന അതിന് പറ്റേ എന്തേങ്കിലും നമുക്കൊരു ടിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ചോദിച്ചാൽ തരമോ അത്. ട്ട് തരൂല്ല അപ്പോഴും അപ്പോഴും ചോദിക്കൂ അനക്ക്ന്താ ഇവിടെ പണിന്ന്. അത് മാത്രേ ചോദിക്കയുള്ളൂ.
എല്ലാടയും ഉണ്ടായിന്ന അലില്ലേ.
ആഹ് അതെ അതെ എല്ലാവർക്കുംണ്ട. ആഹ് അത് ശെരി അതിപ്പോ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്.
ഉം
ഉം ചായ്ക് എന്തേനു കടി.
ഭൂരി മുട്ടക്കറി ഉണ്ടാക്കിയത്
ഓ ശരി പൂരി എല്ലാരും കഴിക്കോ രാവിലെ വെറും വയറ്റിക്ക്ന്നെ എണ്ണക്കടിയാണല്ലോ കൂടുതലും കറി.
ഇല്ല ഇല്ലേ അങ്ങനൊന്നുല്ല പക്ഷെ ഇന്ന്. കുട്ടികള്ന്നലേ പറഞ്ഞു രാവിലെ ഭൂരി വേണെന്ന് പിന്നെ.
ഓഹ് അയ്ശരി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതായിരിക്കുല്ലെ അല്ല നമ്മള്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വല്ലോൽക്കാണെന്നുണ്ടെങ്കിലും വെറു വയറ്റിൽ പൂരി എണ്ണക്കടി കൊടുക്കുകയാണെന്നുണ്ടെങ്കില്. നമ്മളെ വയറിന് കേടാണല്ലോ എണ്ണമക്കൊക്കെ കെട്ടുമ്പോ.
ഇപ്പൊന്നും ആക്കലില്ലാലോ.
ആഹ് അത് ശരി എപ്പഴെങ്കിലാണെങ്കില് കുഴപ്പൊന്നുമില്ലാ എന്നാലും നമ്മള് എണ്ണക്കടി വെറും വയറ്റിക്ക് ചെല്ലാണെന്നുണ്ടെങ്കി അത് ഭയങ്കര ഇഷ്യൂസായിട്ട് വരൂട്ടോ ഗ്യാസിന്റെ പ്രോബ്ലംസേ ആഹ് ഗ്യാസ്ക്കെ കേറിയാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവല്ലോ വയറ്റില് പുണ്. ക്യാൻസർ അൾസർ അങ്ങനൊക്കെ ആയിട്ട് മാറുവല്ലോ ഈ ഗ്യാസയിറ്റി വന്നാല്
അതന്നെ
ഉം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാളെ നമ്മൾ ഈ കുട്ടികള് പറയണത് നമ്മള് തന്നെ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ പോലും. പാവങ്ങളല്ലേ വിചരിച്ചാണ്ട് അത്ണ്ടാക്കി കൊടുക്കുമ്പോ നമ്മള് കരു. ആഹ് പാവല്ലേ ഉണ്ടാക്കി കൊടുക്ക ഞമ്മളൊക്കെ നോക്കൂല്ല. പക്ഷെ നമ്മള് വന്ന് കഴിഞ്ഞാല് നമ്മള് അതെ അതെ.
ഉം
ഉം അവിടെ എങ്ങനെ കാലാവസ്ഥ. ഞങ്ങള് ഇന്ന് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കിരുന്നു.
അത് ശരിയാ.
ഉം പത്തിരീം ചിക്കൻ കറി ഉണ്ടകുമ്പോ ഇവിടെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അത്. ഉണ്ടാക്കി.
ആഹ് പത്തിരിക്കതന്നെ രസണ്ടാവും അല്ല.
ആഹ് മുട്ട കറിയൊന്നും വല്ലാ. ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നില്ലെങ്കില് ചിക്കൻ കറി അല്ലെങ്കില് ബീഫ് കറി. അല്ലാണ്ട് ആഹ് അതെ അല്ലാതെ വേറെ. കറികളൊന്നും അയിമക് ആയിട്ട് അത്രക് സിട്ടാവില്ലല്ലോ.
ആഹ് ഇല്ല ഇല്ല അരി പൊടിപ്പിച്ച് വെക്കുന്നേട്ട ആ ഉണ്ടാക്കൂ.
ഞങ്ങള് അരി പൊടിപ്പിച്ചിക്കാണ്ട് ഇവിടെ വെക്കലാണ് അപ്പൊ അയിന്നഅങ്ങനെ ഉണ്ടാക്കും. ഈ പൊടിയോണ്ട് തന്നെ എല്ലാ കടികളും ഉണ്ടാക്കും.
ആഹ്
ഉം അവിടെ എങ്ങനെ കാലാവസ്ഥക്കെ എങ്ങനെ മാറ്റണ്ടോ.
കാലാവസ്ഥ മഴ തന്നെ യിന്നല്ലോ. രാവിലെല്ല മഴയായി ഇപ്പല്ല ലേശര് വെളിച്ചണ്ട് ആമഴല്ലാം കിട്ടു. ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായില്ലേ മൂ നാല് ദിവസറ്റേ ഭയങ്കര ഇപ്പ. ആഹ് ഇല്ല ഇല്ല ഇപ്പൊ മൂന്നാല് ദിവസയി പെയ്യലന്നെ.
ആ ഹ അത് ശരി അപ്പൊ ഈ മഴ പെയ്തോടുത്ത് നമ്മള് അലക്കി ഇട്ടാണെങ്കിൽ ഉണമ്പും ഉണങ്ങി കിട്ടൂല്ല.
നല്ല പണിയാ. പ്പ മെഷീനൊള്ളേന് കൊണ്ട് താരേല്ല. ആറ്റിട്ടിടാലോ അന്നേരം.
ആഹ് അത് ശരി. വാഷ് മെഷനെക്കെ ഒള്ളവർക്ക് നല്ലതാണ്. മെഷീൻ ഉള്ളവർക്ക്. പക്ഷേ ഈ മെഷനില്ലാത്ത പല വീട്ടുകാർക്കാ ഞാ പറയണത്. മഴയാണങ്കി ഓണങ്ങൂല്ല. ആഹ് അതെ അതെ. ആഹ് അതെ അതെ. അതെ അതെ ഇനിയിപ്പ ഞമ്മെള് ഒണങ്ങാതെ ഡ്രസ്സ് ഇസ്തിരിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിമ്മന്ന് ഷോക്ക് അടിക്കേം ചെയ്യും അങ്ങനെത്തെ പല ഇഷ്യൂസും ഇങ്ങനെ വെരികല്ലേ ഇതാവുമ്പോ നമ്മെക്ക് അയ്ന്ന്‌ ആറി ങ്ങാണ്ട് കിട്ടിയാൽ ഭയങ്കര ഇതായിരിക്കും.
ഭയങ്കര കോണ വേഗ് ആറി കിട്ടും. പിറ്റേന്ന് പിന്നെ ആറിടണ്ടി. ഉണ്ടെങ്കിൽ കൊണാ ഈ നാറും
ആഹ് അതെ അതിൽ നിന്ന് തന്നെ ഉണക്കാനും പറ്റുവെല്ലോ.
ആഹ് ഒണക്കാ എന്നാലും.
ആഹ് എന്നാലും ചെറിയൊരു നനവ് ഉണ്ടാകുവെന്നല്ലേയൊള്ളൂ അതെല്ലെയൊണ്ടാവൊള്ളൂ ആഹ് അപ്പൊത്തിന് പക്ഷെ ഈ അലക്കികാണ്ട് ഉണക്കാന്ന് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഈ മഴ അതെ വെയിലുണ്ടാവണല്ലോ.
അതന്നെ
ഉം.
നിങ്ങളെ നാട്ടിലൊന്നും മയ ഒണ്ടാവില്ല അങ്ങനെ
ഏയ് അങ്ങനെയല്ല ഇവിടെങ്ങിനെ ഞാ മഴ അങ്ങനെ കിട്ടുമോന്ന് ചോദിച്ചാൽ കി കിട്ടും പക്ഷെ ചെല സ്ഥലത്തങ്ങനെ മഴ കിട്ടണില്ലല്ലോ ഇപ്പം. ഉം പക്ഷെ എന്റെ വീട്ടില് ഞാൻ നി ക്കണ വീട്ടില് നല്ല മഴ കിട്ടുട്ടോ ഈ ജൂൺ മാസത്തില് നല്ല മഴ കിട്ടിണ് പക്ഷെ എന്റെ അസ്സിന്റെ വീട്ടിലൊന്നും അ ത്ര മഴ കിട്ടിട്ടില്ല അങ്ങനെ.
ആഹ് ആഹ്
ഉം അവെടെ ഈ പ്രാവശ്യം നല്ല വെള്ളത്തിന് ക്ഷാമന്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം എങ്ങനെയണാവോ. വെള്ളത്തിന് ആഹ് ആഹ് അവടെ വെള്ളത്തിന്റെ കൊറവാ. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെയിതില്ല. കാരണം ഇന്റെ വീട്ടില് നല്ല മഴ കിട്ടീക്കണ്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ. വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടെനിക്ക് എന്റെ വീട്ടിലൊണ്ടാവലില്ല. അപ്പൊ ഞാൻ വേനലാകുമ്പോത്തിന് ഇന്റെ വീട്ടക്ക് മാറല അല്ലാഞാ ഞമ്മള് അസിന്റെ വീട്ടിലിരുന്നോണ്ട് അടുത്ത വീട്ടിക്കൊക്കെ പോകുമ്പോ അവർക്കും ഒരു. ബുദ്ധിമുട്ടായിട്ട് തോന്നോല്ലോ അപ്പാ നമ്മള് ഓലെ ആശ്രയിച്ചിട്ട് കാര്യല്ല. നമ്മുക്ക് വെള്ള നമ്മള് ഇതിന്റെ മുന്നില് കിണറുണ്ട്ന്നുള്ളേ. ണ്ടെങ്കിൽ അത്രയും നല്ലതാണ്.
അതന്നെ അതാ നടക്കും വേറെടുത്തട്ട് പോവാ ഭയങ്കര എടങ്ങേറാ
അതെ അതെ അവർക്കും ബുദ്ധിമുട്ടാണ് ഞമ്മെക്കും ബുദ്ധിമുട്ടാണ് നമ്മെള് ആഹ് ഇപ്പൊ ത്ര വെള്ളം എടുത്തു. ഹ ഹ അത്ര വെള്ളം എടുത്തു. അങ്ങനെ നോക്കി ക്കുന്നേനും ഒരിതല്ലേ. ഉം
കൊയലടിച്ചാ വെള്ളം കിട്ടൂലേ?
ഓഹ് കൊയെലെക്കെ അടിച്ചാ വെള്ളം കിട്ടും. പക്ഷെ അവെടെ കോയലങ്ങനെ അടിച്ചിട്ടില്ല. സാധാ കിണറിണ്ടവിടെ. അത്ര കിണറിലത്ര ഈ വേനലെന്ത് ലാസ്റ്റ് ആവുമ്പോ നല്ല വെള്ളം. ഉം കൊറെഞ്ഞിങ്ങട്ട് പോവും. പക്ഷെ അവെടെ ഭയങ്കര ചൂടുവാണ് ഈ മരങ്ങളൊന്നും വല്ലാ ഇല്ലാത്തോണ്ടേ.
ആഹ് ഇപ്പ എവിടെ എങ്ങനെ മരങ്ങളിണ്ടാവൂല്ല
ആഹ് ഇപ്പ അയ്ന് ഫുള്ള് മരം വെട്ട്ക. അതെ അതെന മരം വെട്ടാ നെരപ്പാക്കാ. നല്ല ഓഡിറ്റോറിയോ. ആഹ് വീടെടുക്ക. അതോ വീടെടുക്ക്. വെക്കണത് സാധാ വീടല്ല. നല്ല രണ്ടു തട്ടിന്റെ മാളിക പോലോത്തെ വീടുമാണ്. അപ്പൊ പിന്നെ ചൂട് കൂട്ടുക എന്നല്ലാതെ കൊറയൂലല്ലോ. ഉ പണ്ട്ന്ന് പറഞ്ഞാ അങ്ങനെയല്ലല്ലോ പണ്ട്ന്ന് പറഞ്ഞാ മരങ്ങളൊ ക്കെണെന്നുണ്ടെങ്കിലും നട്ടു പിടിപ്പിച്ചും ചെയ്യും. ആ മരത്തിന്റെ അടിൽ ചെറിയൊരു വീട്. അങ്ങനെയൊക്കെ അല്ലേയിന്നോ.
അത് തന്നെ ഇപ്പ അവിടെ ടെ മരങ്ങൾ ഉണ്ടാവൂല. ഇപ്പ അവിടെ മരങ്ങൾ ഉണ്ടാവില്ല. അതാ വെയില് ചൂടല്ലാം കൂടുന്നത്.
പറയാനുണ്ടോ, വെയിലിന്റെ ശക്തി ഇങ്ങോട്ട് കൂടിയിട്ടെന്നും നിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഫുള്ള്- നമുക്ക് ഫുഡ് ഒന്നും അല്ല വേണ്ടെ വെള്ളം ഇങ്ങനെ കുടിക്ക വെള്ളം വെള്ളത്തിന് മാത്രമേ ദാഹം ഉണ്ടാവയുള്ളൂ. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാല്- ഭക്ഷണം കിട്ടാനിട്ട് ഇപ്പം ഭക്ഷണം കിട്ടിയിട്ട് അത് വാണ്ടാനി- ട്ട് ഈ ചൂടുകാലത്ത്. ഉം പിന്നെ ഉച്ചക്കത്ത് പരിപാടിക്കെ ആയോ ഇങ്ങനെ
എല്ലാം നോക്കണം നിങ്ങക്ക് ഉച്ചക്കത്തെയെല്ലാം ആയതാ.
ഇല്ല ഞാൻ ചോറ് മാത്രേ വച്ചിട്ടുള്ളൂ. ഇനി കറിണ്ട് നമ്മക്ക് എന്തേലും ഉപ്പേരിയോ അല്ലെങ്കിൽ എന്തേലും ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു സാധാ ഉപ്പേരി ഉണ്ടാക്കിയാ അത് മാത്രം കൂട്ടി ചോറ് തിന്നാൻ പറ്റും ഇവിടെ എല്ലാവർക്കും.
ആഹ് അഹ് ഞാൻ കണ്ട് അങ്ങ നെ തന്നെ എവിടെ വേണ്ട.
ആഹ് അതാണിപ്പ എറ്റവും നമ്മളെപ്പളും സിമ്പിളൊള്ള പരിപാടിയല്ലേ നോക്ക്- ക്കുള്ളൂ ഈ നമ്മള് ആണുങ്ങള് ഇണ്ടാവുമ്പോഴല്ലേ നമ്മള് കൂടുതലായിട്ട്. സാധനങ്ങളൊക്കെ ഇണ്ടാക്കുള്ളോ. അവർക്കല്ലെ ഇപ്പൊ അതൊക്കെ വാണ്ടി വരിക നമ്മുക്കൊരു ചോറും, ഒരു കറി ഉണ്ടായാൽ അത് ആ ഇത്രയും കിട്ടി. ഇന്ന് പറഞ്ഞ് ഞമ്മള് ആശ്വസിച്ച് തിന്നു. പക്ഷെ ഓല് അങ്ങനെയല്ലല്ലോ.
അത് അല്ല
ഉം
എത്ര കുട്ടികളുണ്ട്.
എങ്ക് ഒരാളാ ചെറിയ മോനോ നാല് വയസ്സായതാ.
അത് ശരി പഠിക്കുന്നതായിക്കും ഇല്ലേ
അല്ല പഠിക്കുകയല്ല ആ നാല് വയസ്സ് ഞാന് അവനെ ക്ലാസ്സിൽ ഒന്ന ചേർത്തിട്ടില്ല, കാരണം അവന്റെ കണ്ണ് ചെറിയൊരു ബെഞ്ച് ഉണ്ടായിണ് അപ്പൊ ആ ബെഞ്ചിന്റെ - സർജറി കഴിഞ്ഞ് കുത്തിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഒന്ന് റെസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പ എന്റെ വീട്ടിലാണ് നിക്കുന്നത് അപ്പൊ എനിക്ക് ഓനെ ഈ കൊല്ലം ചേർ ത്താൻ പറ്റൂല്ല ഇനിയിപ്പ അടുത്ത കൊല്ലം എങ്ങനെയും എൽ കെ ജി ക്കു വിടണം.
ആഹ്
നിങ്ങൾക്കക്കെ ഇത്ര മക്കളുണ്ട്.
എനിക്ക് മൂന്ന് കുട്ടികള്.
ഉം പഠിക്കവാ
ആഹ് ഒരാള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരാള് മൂന്നാം ക്ലാസ്സിലും.
ഓഹ് അത്ശരി അത് ശരി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നോര് ട്യൂഷൻ പോവാറുണ്ടോ.
ഇല്ല അവിടെ തന്നെ ക്ലാസ് ഉണ്ട് ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ക്ലാസ് ഉണ്ട്.
ഓഹ് അത് ശരി അല്ല ഇപ്പത്തെ കുട്ടികൾക്ക് പാസ്സ് ആയി കിട്ടണെങ്കിലും ആണല്ലോ നല്ല മാർക്ക്. ഇപ്പഴത്തെ സിലബസ് എന്ന് പറഞ്ഞാ എന്താ പണ്ടത്തെ സിലബസ് ഒന്നും അല്ലല്ലോ അതെ. ഇപ്പത്തെ പഠിച്ചാ കിട്ടാത്ത സിലബസാണ് ഇപ്പോ ഒക്കെ അയിനി കൂടെ നമ്മള് ട്യൂഷനും കൂടെ കൊടുത്തിട്ടില്ലാന്ന്ണ്ടെങ്കിൽ ആ കുട്ടി ഫെൽഡ് ആയിരിക്കും. പക്ഷെ നല്ല മണ്ട ഉള്ളോൽക്ക് ഒറ്റടിക്ക് പറ്റൂട്ടോ.
ആഹ് ആഹ് ട്യൂഷനൊന്ന് മാ എന്താ മാശ് പറഞ്ഞെ അടക്
ഓ അയ് ശരി അത്രയും നല്ലത്. ഞമ്മള് ട്യൂഷന്റെ ഫീസും കൂടി നമ്മള് തന്നെ കൊടുക്കെണ്ടെ. അല്ലാതെ നമ്മള് ശരിക്ക് പഠിച്ചെടുക്ക്യാണ്ന്ന്ണ്ടെങ്കിൽ അത്രയും നല്ലതാണ്.
ആ അതന്നെ.
അതെങ്ങനെ ഓള് പോണ സ്കൂള് തന്നെ ആണാവ രാവിലും വൈകുന്നേരം കൂടി ക്ലാസ് ഇള്ളത്.
ആഹ്
ഓ അതോണ്ട് നല്ലതാണല്ലോ
ഉം അരമണിക്കൂർ രാവിലെ ഇണ്ടാവും അരമണിക്കൂർ വൈകുന്നേരം ഉണ്ടാവും
ആ അതെ അല്ല ഇഞ്പ്പോ നമ്മള് വൈകുന്നേരം വൈഗി വന്നാലും ഞമക്ക് ആ ടീച്ചർക്ക ഒന്ന് വിളു നോക്ക്യാ മതിയല്ലോ. ഇത് ട്യൂഷൻ സെന്റർ കോഉമ്പോ നമ്മള് അവിടെ പോയിക്കാണ്ട് അത് പോയിവി
ആഹ് എല്ലാം നോക്കണം തന്നെ
ഇന്നാ ശെരിട്ടൊ ഞാൻ വിളിക്കേ.
ഓ ആയിക്കോട്ടെ
ഉം
നോക്ക്